ഇത് ഭയങ്കര പ്രശ്നാ ആ എന്തോ തെറ്റിയൊക്കെ പോന്നആ സുഖമായിട്ടിരിക്കുന്നു അവിടെയോ
ഓ ഇവിടെ സുഖം തന്നെയായിട്ടിരിക്കുന്നു.
ആ ഞാനിപ്പം ആഹ് കിടക്കുവ കുളിച്ചിട്ട് കിടക്കുവ, ഇവിടെ ഭയങ്കര തണുപ്പാണേ.
ഓ, ഞങ്ങളുടെ റൂമിലും ഭയങ്കര തണുപ്പാ അതുകൊണ്ട് ഞാൻ ജനൽ അടച്ചിട്ടു.
ഞങ്ങള് പക്ഷേ ജനല് തുറന്നിടും എന്നാ തണുപ്പാണെങ്കിലും, ഫാന് ഫുള്ളിൽ ഇടും.
ഞങ്ങൾക്ക് ഫാൻ പിന്നെ ഞങ്ങള് ജനലല്ലാം അങ്ങ് അടച്ചിടും. ഉം
ആഹ് കഴിചേച്ചു കഴിച്ചോആഹ് കഴിച്ചു എന്നാ കഴിച്ചേ?
ഒരു ഒണക്ക ഗ്രീൻ പീസ് കറിയും പപ്പടവും.
പപ്പടം നല്ലയല്ലേ.
ആഹ് പപ്പടം നല്ല, പക്ഷേ ഗ്രീൻ പീസ് കൊള്ളത്തില്ല.
ആഹ് ഈ ഗ്രീൻ പീസ് ഒക്കെ എങ്ങനാണോ ചോറിന്റെ കൂടെ തിന്നുന്നേ.
ശരിയാ നിങ്ങക്ക് എന്തായിരുന്നു ഫുഡിന്ന്.
ഞങ്ങക്കിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ്.
ഉം, പിന്നെ ആഹ് ഏ എവിടെയാ തമസിക്കുന്നേ.
ഞാൻ താമസിക്കുന്നത് മൂന്നാറില് ഉം. മൂന്നാറിലിപ്പോ തണുപ്പല്ലേ.
ഓഹ് ഞങ്ങക്ക് ഇവിടെ എട ടക്ക് തണുപ്പ് വരും ഇടയ്ക്ക് തണുപ്പിക്കും ഇടക്ക് ഭയങ്കര ചൂടാവും അവിടെ ഫുൾ ടൈം തണുപ്പല്ലേ.
അവിടെ ഫുൾ ടൈം തണുപ്പുവാണ്, പിന്നെ ഇടയ്ക്ക് മഞ്ഞൊക്കെ വീഴും.
ആഹ് ഇപ്പോ എങ്ങനെ അവിടത്തെ കാലാവസ്ഥ നല്ല മഞ്ഞാണോ.
ഇന്നലെ ഇന്നലെ ഒരു വലിയ മഞ്ഞ് കട്ട വടെ വീണായിരുന്നു. ആഹ് എടക്കിടക്ക് ഇങ്ങനെ വീഴും.
ആഹ്
പിന്നെപ്പോ സ്ട്രോബറി സീസണാ പിന്നെ. ഫ്രഷ് സ്ട്രോബറീസ്.
അപ്പോ എത്ര രൂപയാവും?
ആ ഒരു ബോ സിന് എമ്പത് രൂപയാകും, നല്ല ഫ്രഷല്ലേ അപ്പോ ഇത്തിരി വില കൂടും, നേരിട്ട് വന്ന് എടുക്കുവാണെ കുറവാണ്. ഓൺലൈൻ ആണെങ്കിൽ അതിനനുസരിച്ച്
നിങ്ങള് നേരിട്ട് പോയാണോ എടുക്കുന്നേ.
അയ്യോ എന്റെ എന്റെ പറമ്പിലുണ്ടല്ലോ പിന്നെന്തിനാ ഞാൻ പോയി. കഷ്ടപ്പെടുന്നേ, പിന്നെല്ലേ ഞാൻ മുന്തിരി ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട് ആ പിന്നെ ഉം പിന്നെ വെള്ളരിക്കയുണ്ട്. ഇല്ലാട്തോന്നില്ല. ആ പുറമേ മാർക്കറ്റിലൊന്നും പോയി ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല. ഞങ്ങളെല്ലാം ഞാൻ കൾട്ടിവേറ്റ് ചെയ്തെടുക്കും.
ഓ ഞങ്ങക്കാണെങ്കില് പച്ചക്കറി ഒക്കെ ഉണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും ഇല്ല. അതെല്ലാം ഞങ്ങള് പൊറത്ത് പോയി വാങ്ങിക്കും.
അയ്യോ ഞങ്ങക്ക് വാഴ കൃഷിയുണ്ട്. ആഹ് പിന്നെ ഇപ്പോ എന്റെ ചുറ്റിനും കുറച്ച് വാഴകൾ ഇരിപ്പുണ്ട്.
ഓ ഞങ്ങക്കും വാഴ ഒക്കെയുണ്ട്, പക്ഷേ ഒരു കുലയും കുലയ്ക്കുന്നില്ല.
ആ അത് കഴിവ് വേണം.
ഏഹ് അതിനൊന്നും കഴിവില്ല നമ്മളെന്ത് സെയ്യാന ഉള്ളത് കൊട് ആ കൊടുക്കുന്നലേതും വാഴേന്ന് പറയാവോ ഒന്ന് കാശിനും കൊള്ളത്തില്ല.
എഹ് പിന്നെങ്ങടെ കോളേജ് മാനേജ്മെൻ്റൊക്കെ എങ്ങനെയാ മേ മത്
മാനേജ്മെന്റിനെ പറ്റി ഒന്നും പറയണ്ട ഞങ്ങ് ര് താടകയായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഉഷ എന്നാണ് പേ
ഓഹ് അ ആഹ്
അ വല്ലാത്തെ ശല്ല്യൊവാ.
ഓഹ്
പിന്നെയെന്താ?
പിന്നെ ഇങ്ങനെയൊക്കെ പോവ്ന്ന്.
ഓഹ് ഏഹ് എന്നാ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുവാ ഇപ്പൊ?
ഞാൻ ഈ പറമ്പൊക്കെ നോക്കിയൊക്കങ്ങ് പോവ്ന്നു. പഠിക്കൊന്നല്ല പഠിത്തിലൊന്നൊരു കാര്യ നമു ക്കി എന്തെലൊക്കെ കൃഷിയെയ്ത് ജ് ജീവിച്ചാ അത്രേ നല്ലത്. ആഹ് അങ്ങനാണോ?
പിന്നെ അവിടെ ആരെങ്കിൽ അളിക്കുന്നേ
ഒരാർഥവ് പറന്നൊരു കുട്ടിയാണേ.
ആഹ് ഹാ
ഉം ഒരു തടിച്ചി കൊച്ചിപ്പോ ഇങ്ങോട്ട് കേറി വന്ന് ആ കൊച്ചിനെ ബോഡിഷേം ചെയ്തതാ
ആഹ് എടി അവിടെ ഫുൾ ടൈമിങ്ങിനെ ആണോ?
ആഹ് ഞങ്ങൾ കൊറെ പിള്ളേരുണ്ട്വ്ടെ.
ഞങ്ങടെ റൂമില് അങ്ങനെയൊന്നുമില്ല എല്ലാരും ഫോൺ നോക്കിങ്ങനെ ഇര് എടി നാണക്കെടുത്തല്ലെ ഇവിടവിടെ ആൾക്കാര്
ആ എലിയുടെ സൗണ്ട് കേക്കുന്നേ?
ഒരു കൾച്ചറില്ലാത്ത സ്വഭാവ.
അത് സൗണ്ട് കേക്കുമ്പോ തന്നറിയാ ഓ മൈ ജീസസ്.
എന്താന്നറിയില്ല ദെവസം ഇങ്ങനെയാ ഹൊ
ച്ചിലിങ്ങനക്കതന്നെയാവോ?
ക്ലാസ്സിലു ഇങ്ങനെ തന്നെ ഹോസ്പറ്റില് കൊണ്ടോന്
ഓഹ് കെട്ടിയിട്ടെല്ലാ കൊണ്ടോവാൻ മോലായിരുന്നോ? അല്ല കെട്ടിയിട്ട് വല്ലോം കൊണ്ടോന് മേലായിരുന്നോ?
ഓഹ് തെരിക്കില്ല കെട്ടിയിട്ട് കൊണ്ടു വാ തോടങ്ങുമ്പോത്ത്ത്തേന് പോകും. തേണ്ട്താണ്ട് ഇത്തിരി വലക്കു കേട്ടോ?
ഒരു ചവ്ട്ട് വെച്ചങ്ങോട്ട് കൊടുക്ക്. ചൗട്ടിക്കഴിഞ്ഞല്ലാത്തിലും ഹേ നിങ്ങളവ്‌ടെ പഠിക്കാ വര്ന്നേ കുഞ്ഞി പിള്ളേരാണോ?
ആഹ് ഫുൾ കുഞ്ഞി പിള്ളേര ഒക്കെ ചെ എൽപ്പറാ
ആഹ് സൗണ്ടേക്കുമ്പോ തന്നെ മനസ്സിലാവും.
ഉം ഒന്നിലും രണ്ടിലും പഠിക്കുന്ന പിള്ളാരുടെ സ്വഭാവ എന്താ ചെയ്യാന?
എനാ നീ വളർച്ചെത്താത്തെ പിള്ളാരെ കൊണ്ട് വിട്ടേക്കുവാതോന്നുന്നു പ്രായമായിട്ടുണ്ടോ അയിനൊക്കെ
ഓഹ് പ്രായം പത്തൊമ്പത് വയസ്സായി കണ്ടുകഴിഞ്ഞ ഒന്നിലും രണ്ടിലും പഠി
ശൊ പ്രായുണ്ടക്ഷേല്ലേ ഓഹ്
കണ്ടേ കണ്ടേ
ഓ ഇത്രക്ക് കൾച്ചറില്ലാത്ത പിള്ളേരാണോ ഒരു മാനോസില്ലാത്ത കുട്ടികള് ഓ
ഒരു എങ്ങനെ നിക്കണൊന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പം ഡ്രെസ്സിംഗിന്റെ ഫാഷൻഷോ കാണാ
ആഹ് എന്നതാ ഇട്ടേക്കുന്നത് മേക്സിയോ
ആഹ് എന്തോ ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഫുൾടൈം ഇവിടെ ഫാസൻസ
ഓഹ് അന്നാ ഇങ്ങൻത്തെ കുട്ടികളാണ് നേഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ വരുന്നെ കൊറ്ള്പിസ്
ഈ എപ്പഴും ഇങ്ങൻത്തെ സ്റ്റുഡൻസിനെ
കിട്ടാറുള്ളു ഓഹ്
പിന്നെ നിങ്ങൾ നിങ്ങടെ വീട്ടില്
ഇത് യെതായികുട്ടി ഇങേനെ കെട്ന്ന് ചെലച്ചോണ്ടിരിക്കുന്നത്
കണ്ടോ
ഉം ഭയങ്കര അലപ്പാണ്
ഏഹ്
പിന്നെ ചായകെ കുടിക്കാറായോ ആയിട്ടില്ല ചായക്കെ ന്നാ ഏറ്റവും ഇഷ്ടള്ള കടി
ചായ്ക്ക് ഉയ്ന്ന് വട ഏത്തക്ക അപ്പോക്കെയാണ് പിന്നെ നാട്ടിൽ ചെന്നാൽ കെത്തോള്ളീം ഇവിടെന്നും ഒന്നും കിട്ടത്തില്ല
ഇവിടാണങ്കി ച്ചായക്ക് പച്ചവെള്ളം കലക്കി തെരും പച്ച വെള്ളോ
ഉം
നമ്മള് വിടെ ചായണ്ടക്കന്ന ഫ്രഷ് ആയിട്ട് പശുവിനെ പോയി കറക്കുന്നു അപ്പ തന്നെ എടുക്കുന്നു അതെയ്ഞ് ചായ ഇടുന്നു പശുപാലാണ് സൂക്ഷിക്കണം കേട്ടോ ഈ ഒട്ടകത്തിന്റെ പാലിലൊക്കെന്തോ വെഷമുണ്ടെന്ന് കേൾക്കാറുണ്ട് ഇനി അത് വല്ല തരുന്നെങ്കിലോ നിങ്ങക്കൊക്കെ
ആഹ് ശരി വെല്ലേ ഇനി ഒട്ടകത്തിന്റെ പാലാണോന്ന് ആർക്കറിയാം നമ്മളൊന്നും അറിയുന്നില്ലല്ലോ
ആഹ് നമുക്ക് നമ്മള്ടെ ന്നെ പശുവിന്റെ പാലും പിന്നെ നമ്മുടെ തന്നെ തേയിലത്തോട്ടത്തിലെ തേയിലിം പിന്നെ പഞ്ചസാര നമ്മ കരിമ്പ് ഊറ്റി ഉണ്ടാക്കുന്നുണ്ട് ആഹ് കരിമ്പ് ഊറ്റി ഉണ്ടാക്കല്ലേ ആഹ് ആഹ്
ഉം പിന്നെ എന്താ സുഖോക്കെല്ലേ
അസുഖോ ആഹ് സുഖാണ് സുഖാണ് നമുക്ക് അസുകൊന്നും വരത്തില്ലല്ലോ നമ്മള് എപ്പയും നല്ല ഫുഡും ഹെൽത്തി ഡയറ്റ ക്കെ എന്നിവ ചെയ്യുന്നവരായതൊണ്ട് നമുക്ക് അസുഖംന്ന് പറഞ്ഞ സാധനം അടുത്തുടെ വരത്തില്ല
ഓ നമ്മക് വിടെ പിന്നെ സ്ഥിരം അസുഖാണ് അതും പന്ന ഫുഡേല്ലേ തരുന്നത് എപ്പഴും
ഓഹ് നിങ്ങളെന്നും നല്ല പ്രോട്ടീൻ റിച്ച്ഡായിട്ടുള്ള ഫുഡ് കഴിക്ക്ണ് നല്ല വിറ്റാമിൻസ്ള്ളേ നമുക് അങ്ങനത്തെ ഫുഡക്കെ ക്കെ നമ്മമെന്നും പ്രൊവൈഡയ്യുന്നത് നമ്മുടെ വെടെ രു കോളേജുണ്ട് വെടെക്കോന്ന് ചേർനാ നമ്മളടിപൊളിയായിട്ട് നോക്കും നിങ്ങളെ പക്ഷെ നിങ്ങളൊക്കെ ഈ പട്ടിക്കാട്ടിലെക്കെ പോകാറോള്ളൂ
ശരിയാണ് ഇവിടെ എന്നെ കൊണ്ട് ചേർത്ത ഒരു പട്ടിക്കാട്ട പട്ടികാട്ടിലായി പോയി എന്തോ ചെയ്യാനാ ന്ന് പറ
ആഹ് അങ്ങനെ ഏജന്റ് വയിയാണോ നിങ്ങൾ ചെർ
ആഹ് ഏജന്റ് ഭയങ്കര തള്ളായിരുന്നു തള്ളി തള്ളി തള്ളി മനം മറിച്ചിപ്പം ഇവിടെ കൊണ്ടിരിത്തി
ശോ കഷ്ടൊണ്ടല്ലോ നിങ്ങടെ കാര്യം കേക്കുമ്പോ തന്നെ പരിതാപകരമായി തോന്നുന്നു
ഉം നിങ്ങടെ കോളേജിലൊക്കെ ഔട്ടിംഗൊക്കെ എങ്ങനെയാ
നമ്മളിപ്പ വീട്ടീന്ന് പോയി വന്ന് നമ്മള് ക്കുവല്ലേ അതുകൊണ്ട് അങ്ങനെ ഔട്ടിംഗിന്റെ ഒന്നും ആവിശ്യല്ലല്ലോ പിന്നെ നമ്മടെ സ്ഥലോന്ന് പറഞ്ഞാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയോണ്ട് നമ്മക്ക് നമ്മടെ അവിടെ തന്നെ കറങ്ങി നടന്നാ മതി അങ്ങ്
ഉം ഇവടെ പോവാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രേ ഒള്ളൂ അവിടാണെങ്കി ഒടുക്കത്തെ വെലേം
ആഹ് ഞങ്ങടെ ഇവിടെ ആഹ് ഒരു ഷോപ്പിംഗ് മോൾ ഒണ്ട്
ഓഹ് അവിടൊക്കെ എങ്ങനെയാ നല്ലതാണോ
ആഹ് അടിപൊളിയാ നമ്മളിപ്പം പൈനാപ്പിളൊക്കെ വാങ്ങീട്ട് അപ്പറത്തെ മിഷീനി ഇട്ടു കൊടുത്താ അത് ചെത്തിക്ലീനാക്കി ബോക്സി വെരും അങ്ങനെ ക്കെ ഒണ്ടായി ചക്ക കൊടുത്താ ചക്ക പൊതിച്ചത് തൊലിയൊക്കെ പൊളിച്ച് മറ്റേ എ ഫ്രഷായിട്ട് ഫ്രൂട്ട്സ് വരും തേങ്ങ വരെ പൊതിച്ച്തരുന്ന മെഷീൻസൊണ്ട് അങ്ങനത്തെ അത്ര അപ്ഡേറ്റഡ് ആയിട്ടൊള്ള മോള്ണ്ടമ്മക്ക് തേങ്ങയൊക്കെ പൊതിക്കും ഇല്ലെങ്കി നമ്മടെ അ അപ്പറത്തൊരു ബ്ലസീട കൊച്ചൊണ്ട് ആ കൊച്ച് വന്ന് പൊതിച്ചുതരും ഓഹ് ബ്ളസീന്ന്‌ പറയുന്ന കൊച്ച് പൊതിച്ച് തരുവല്ലെ ഉം
അപ്പൊ നിങ്ങളി ദെവസോം എത്ര രൂപ കൊടുത്തീ തേങ്ങ പൊതി
അയ്യോ ആ കൊച്ചിന് തേങ്ങേടെ ആവശ്യില്ല അല്ല പൈസേടെ ആവിശ്യില്ല കൊറച്ച് തേങ്ങ വല്ലോം മുറിച് ച്ചു വല്ലോം കൊടുത്താമതി അത് എലി എലീന്റെ ഒരു സ്വഭാവാണ് ഒരു കുട്ടി അപ്പം തേങ്ങയൊക്കെ തിന്നും നന്നായിട്ട്
ഓ ഓ ഓ
ആ എീട് കൂട്ടാട് നടക്കുന്നത് കണ്ടാലും അറിയാം ആഹ് ഒര് എലികുട്ടിയാണിവിടുത്തെ
ഓഹ് അപ്പൊ ദെവസോം നിങ്ങടെ വീട്ടീന്ന് തേങ്ങ ആ കുട്ടിയാണോ
വസോം ഒന്നുവില്ല എടക്കെടക്ക് വിളിക്കും അത്ര മെനക്കൊന്നുംല്ല ചെയ്ക പിന്ന നമ്മള് ഗതികേടോണ്ട് എടക്കു വല്ലോം വിളിച്ചാലേ ഒള്ളൂ
ഉം ഇവിടെ ഒരാളൊണ്ട് ഭയങ്കര അലയാ എപ്പഴും
അലയോ
അലയ്ക്കുകയാണ് പ്പഴും അലയാന്ന്‌ അതേ ഈ കാ ക്കുമ്പൊ തൊട്ട് ആരെടടുത്ത് അലച്ചോണ്ട് നടക്കാന്ന് പറഞ്ഞീട്ടാണ് എഴുന്നെ ക്കുന്നെ
ഹായ് ചില കുട്ടികള് അങ്ങനെയാണ് ചെല നേരത്തിങ്ങനെ വൈലന്റാകും നമ്മളതൊക്കെ കാര്യാക്കണ്ടാ അന്നാ ശരി കേട്ടോ ഞാൻ കൊറച്ച് ബിസിയാണോ